അല്ലോ
ആഹ് കേക്കാവോ?
ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിട്ട് പോണ്
ആ ഫുഡ്ഒക്കെ കഴിച്ചോ
ആ ഫുഡ്‌ ഒക്കെ കഴിച്ചു
ആ എന്തായിരുന്നു കഴിക്കാൻ
ഇന്ന് ചിക്കൻ ആണ് അവിടെ നമ്മൾ ഫുഡൊക്കെ കയിച്ചോ
ആഹ കഴിച്ചു കഴിച്ചു
എന്താ ഇങ്ങ്ക്കെന്താ സ്പെഷ്യല്
ഞങ്ങക്ക്ന്ന് സാധാ ചോറായിരുന്നു ചോറും മീൻകറിയും
മീനൊക്കെ ഫ്രഷ് മീൻ കിട്ടോ അവിടെ
ആ നല്ല മീൻ കിട്ടും
ആ ഞങ്ങളിവിടെ ഫ്രഷ് കിട്ടണില്ല ഇപ്പൊ പഴകിയപ്പോ ട്രോളിംഗാണ്
ഇത് നല്ല മീനാ കിട്ടുന്നേ
ഏ ഏഹ്
പക്ഷെ എല്ലാ ടൈപ്പും മീനും ഇല്ല കൂടുതലും നത്തോലി നെത്തൂലി രണ്ട് ടൈപ്പ് മീനൊക്കെ കാണത്തുള്ളൂ
ആഹ ആഹ
എല്ലാരും ഇപ്പൊ ഒന്നും കാണത്തില്ല ആ സാധപലെ കാണത്തില്ല ട്രോളിങ് ഒക്കെ ആയോണ്ട് ഇന്ന് സാറ്റർഡേ ആയോണ്ട് സ്പെഷ്യല് വെച്ചണോ
അല്ലേ സ്പെഷ്യൽല്ല സാധാണ ചോറുക്ക് ചിക്കൻ കറി നാളെ ഞായറാഴ്ചയല്ലേ അപ്പം ബിരിയാണി ഉണ്ടാക്കണം പറഞ്ഞു അപ്പൊ നൈക്ക് ചിക്കൻ കൊടുഞ്ഞേന്ന് കൊറച്ചെടുത്താണ് ഇന്നൊക്ക് കറിയാക്കി വെച്ചതാ ഇല്ലല്ല അങ്ങനെയൊന്നുംല്ല വച്ചിട്ട് ദിവസായിനിം പിന്നെ ഏതായാലും സ്കൂളുകളൊന്നുമല്ലാത്തതോണ്ട് മക്കളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ വെക്കന്ന് പറ ഇടക്ക ഇങ്ങനെ കുട്ടികൾക്കായാലും സാധാ ചോറ് കുട്ട ട്ടേക്ക് വല്ലാണ്ട് പോകൂലല്ലോ ബിരിയാണി
അതെ
ചോറ് മന്തിക്കെല്ല പോല അന് ഇടക്ക അന്നങ്ങനെക്ക ഞാൻ എന്നും നമ്മക്ക് വെക്കാൻ പറ്റുലല്ലോ
അത എന്നുംന്തൊക്കെയ ചോച്ച എല്ലാ ചോച്ചാ
ഇല്ലല്ല ഉം അങ്ങനെ ഒന്നും ഇല്ല
ഹ ഹ ഞങ്ങള് ആഹ് ഇല്ല ഞാൻ സ്റ്റുഡന്റാണ്
ഹ് സ്റ്റുഡന്റാ എന്താ പഠിക്കണെ
ഞാ എഞ്ചിനീയറിംഗ്
എൻജിനീയറിങ് എവിടെ അടുത്ത
ഉ അല്ല ഒരു മണിക്കൂ ദൂരള്ളൂ
ഉണ്ടല്ലേ ആ അപ്പൊ എന്നും വീട്ടിലക്ക് എത്താലേ
ഉം
എന്ത് എഞ്ചിനീയറാ എങ്ങനെ റേഞ്ചിഷുണ്ടോ സംശയണ്ട്
ഇല്ല കൊഴപ്പില്ല ആ കേക്കുന്നുണ്ടോ?
ആ ആ കേൾക്കണ്ട് എന്ത് എഞ്ചിനീയർ ആണ് ഇലക്ട്രോണിക്സ് ആഹ ആ ആ എന്താ കഴിയാറായോ ജോലിക്കറങ്ങാനായോ
ഇല്ല ഫസ്റ്റ് ഇയർ ആയതേള്ളൂ
ഫസ്റ്റ് ഇയർ ആ ഫീ എത്ര എത്ര വർഷത്തെ ഇതാണ്
നാല് നാല്
നാലര ഉം
ആ ആ നാല് വർഷം ഉം വർക്കെല്ലാം ചെയ്യുന്നുണ്ടോ
നാണല്ലേ ആഗ്രഹ
ആഹ് നാലല് വർഷം തൂടെ വന്ന് പോകും എന്തെേലും വർക്ക് വെല്ലാം ചെയ്യുന്നുണ്ടോ
ഇല്ലല്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞതോടെ മാരേജ് കഴിഞ്ഞു പിന്നെ പോയിട്ടില്ല
ഓ ശരി ആ
പിന്നെ ഇപ്പോഴാണ് കരുതുന്ന പോയിരുന്ന കുട്ടികൾ മൂന്നാളുണ്ട്
ഉം
മൂന്നാളുണ്ട് വല്യ വല്യ കുട്ടി പെൺകുട്ടിയണേ അത് ഇപ്പം നാലാം ക്ലാസ്സിലാണ് രണ്ട് ചെറിയ ആള ആൺ കുട്ടികളാണ് അടെ ചെറിയ കുട്ടി ട്ടിളാണ് നൈസറിയിൽ ചേർത്താനായിട്ടില്ല
ആയിട്ടില്ല ഓ ൻ ട്ടിൻസ
അല്ലല്ല രണ്ടു വയസിന്റെ വ്യത്യാസേ ഉള്ളു ഒരാൾക്ക് രണ്ട വയസ് ഒരാള് ഇപ്പം അറുപത്തിരണ്ട് ദിവസക്കേയായി
ഓ് അത്ര ആയിട്ടൊള്ളല്ലേ
ആ ആ
ഉം
എന്താ വീട്ടില് പിന്നെ ആരൊക്കെ ക്കല്ലേ ചെറിയ ആൾക്ക് ഇട്ടിട്ടില്ല ചെറിയയാൾക്ക് ഇടണം ഇവർക്ക് വലിയ മോള് വലിയ മോൾക്കും ഓളെ അമ്മ ആന്റി ഉണ്ടല്ലോ ഏഹ ഹസ്ബൻഡറിന്റെ പെങ്ങള് ഓല് ഇട്ടു രണ്ടാമത്തെ പിന്നെ ഞങ്ങൾ ന്നെ ഇട്ടു ഇഞ്ഞ് ഇതിനും ഇടണം സാവധാന ഇടാന്ന് കരുതി വീട്ടിലാരൊക്കെയ്ണ്ട്
വീട്ടില ഉമ്മ ബാപ്പാ ഇക്കാ
ആ ആ ഒറ്റ മോളാണോ
അല്ലല്ല ഇക്ക ഉണ്ട് ഇക്ക
ആ അല്ല മോള ഒറ്റക്കാണ്
ആഹ് മൊൾ ആഹ് ആഹ് ഞാനൊള്ളൂ
ഇക്ക എന്താ ചെയ്യണേ പഠിക്ക
ദുബ അല്ല വ വർക്കയ വർക്കേ ദുബായി്ല
ദുബായില ആ ഉപ്പായോ
കടയ്ണ്ട്
ആ ആ ആ വീട്ടില് ഇമ്മ ഒറ്റക്ക് ആവൂലെ എല്ലാരും പോവുമ്പോ
ആ ഒറ്റൊക്കാകും പിന്നെ ആ് അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ആള് ഉള്ളൊണ്ട് കൊഴപ്പല്ല അല്ലെ പിന്നെ ഒറ്റക്ക് ഇരുന്നിരുന്ന് മടുക്കൂലെ
ഇപ്പ കൈലാശം തമ്മിൽങ്ങട്ടും ഇങ്ങോട്ടൊക്കെ പോക്കും വരവൊക്കെ ഉണ്ടോ?
പോക്കും വര അങ്ങനെങ്ങ ഇല്ല പുറത്തൊക്കെ നിന്ന് സംസാരിക്ക അങ്ങനെയൊക്കെയ അല്ലാതെങ്ങങ് പോയിരന്ന് സംസാ അങ്ങനെയൊന്നുമല്ല ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത് ഇപ്പൊ ഫുള്ള് ഫോണില് ഇപ്പൊ ഒരു വീട്ടില് ഫുൾ അകത്തള്ളതുകൊണ്ട് ആർക്കും പുറത്തിറങ്ങേണ്ട ആവശ്യല്ലല്ലോ
ആവശ്യല്ല ആ ആ ന്ന് ഞങ്ങക്ക്ന്നെ ആ
കാണൂലല്ലോ
കാരണം ഞാൻ പ്രെത്യേകിച്ച് ഇറങ്ങണ്ട സാധനങ്ങളൊക്കെ വ വേണമെങ്കിൽ കടയിൽന്ന് കൊണ്ടുവരും. കടയള്ളൊണ്ടെ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങോ എങ്ങോട്ടും പോക്കുന്നു പിന്നെ എടക്കെങ്ങണൊക്കെ ഇങ്ങനെ എവിടെയേലും യാത്ര പോവും പിന്നെ അയൽവാസിക്കെ ആയിട്ട് നമ്മളിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പോ ങ്ങനെ
ആഹ് അങ്ങനെ കാണും ഉം അല്ല ഇപ്പൊ പുറത് കറങ്ങ് കാണാഞ്ഞാല് ഫോൺ വിളിക്ക വീട്ടന് രണ്ട് നില ഉള്ള വീട്ടിൽടി നലേന്ന് മുഖത്ത് നെലെക്ക് ഫോണ് വിളിക്ക അങ്ങനെ
വിളിക്കല് ആ അത് ഇ ഇവര് ഏഹ് അയലത്തുള്ള ഒരു വീടുണ്ട് ഒരു വീട് ഇപ്പം വെച്ചോണ്ടിരിക്കുന്നേ ഒള്ളു ഒരു വീട്ടില് അവരാണെങ്കി ജോലിക്ക് പോകുന്നോണ്ട് രാവിലെ പകലൊന്നും അങ്ങനെ കാണത്തില്ല വൈകീട്ടൊക്കെ വരോള്ളു ഉച്ചയ്ക്കു വരും പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് വീണ്ട് ണ്ടും പോയിട്ട് പിന്നെ വൈകിട്ട് വരും. ആഹ് അന്നേരക്കെ കണ്ട് കാര്യം പറഞ്ഞോണ്ട്ക്കെ
ആഹ് ആഹ് ആഹ്
ഉം
പിന്നെന്താ മഴേക്കെണ്ടോ?
മഴേക്കെ ഉണ്ട് നല്ല രീതിക്കുണ്ട്.
ഇപ്പൊ മഴ ഇങ്ങനെ വന്നോണ്ട്ക്കാ നല്ല കാറ്റടിക്ക്ണ്ട് ഇവിടെക്കെ നല്ല കാറ്റടിക്ക്ണ്ട് മഴേണ് ക്ഷെ ഇപ്പൊ കൊറച്ച് സമയത്ത് ഒരു ഇത്ണ്ട് ഇപ്പഞ്ഞ് അയിച്ചങ്ങന്ന് വര്ന്ണ്ട്
ആഹ് ഞാ ഞാ ഇവിടെം അത് തന്നെ കൊറച്ച് സമയത്തേനൊന്ന് തോറ്ന്ന്നിന്നേ ഇപ്പം പക്ഷെ നല്ല ഇര്ട്ടായിട്ട് വര്ന്ന് കാറ്റൊന്നുല്ല കാറ്റ് ചെറിയ ഇങ്ങനെ എല അനങ്ങാ വേണ്ടീട്ട് ചെറിയുള്ളൊരു കാറ്റേ ഒള്ളൂ
ആഹ് ആഹ് ആഹ് അത് മഴന്റെ ലക്ഷണാണ് കാറ്റ് വര്ന്ന്ണ്ട് മുറ്റത്തൊക്കെ മരങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെണ്ടോ?
മരങ്ങള് ഞങ്ങളാണെങ്കി പുത്യേ വീട് വെച്ചിട്ട് ഇപ്പം നാല് വർഷം ക ആയതേ ഒള്ളു അപ്പൊ എല്ലാക്കെ ഇങ്ങനെ നട്ട് അങ്ങ് ഭയങ്കരങ്ങ് വല്തായി
ഇല്ലല്ലേ ഇപ്പൊ എല്ലാരും ചെറ്തായിട്ട്ള്ള ചെറ ചെറിയെ വലിപ്പം വെക്ക്ണ ഓരോ മരങ്ങൾ വാങ്ങി
മരങ്ങള്ണ്ട് ബഡ്ഡ് ചെയ്തതൊക്കെ ആഹ് അത് അതിനകത്ത് ഞങ്ങളവിടെ എല്ലാം ബഡ് ചെയ്തതാ വാങ്ങിച്ച് വെച്ചത് ഫാമിൽ പോയി വാങ്ങിയത്
ആഹ് ആഹ് ആഹ്
അതിലാണെങ്കി ഇങ്ങനെ ഒരുപാട് പൊക്കം വെക്കത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളോണ്ട് കൊഴപ്പല്ല.
അതാണ് ഇപ്പാരും പൊക്കം വെക്ക്ണത് ആരും വെക്കണില്ല ഒക്കെ ചെറിയ ചെറിയ മ രങ്ങാളാണല്ലോ ബഡ്ഡ്യ്തതോക്കെയാണല്ലോ വെക്ക്ന്നേ
പൊക്കം വെക്ക്ന്ന വെച്ചാ വീടിനൊക്കെ ആണെലും വീടിന്റെ മണ്ടേക്കൂടെക്കെ ആണെലും അങ്ങനെ ആരും നടത്തിൽ നിർത്തി വെക്കത്തില്ലല്ലോ. അത് പിന്നെ അതിനും വല്ല്യ ബുദ്ധിമുട്ടാവും.
ആഹ് പിന്നെ നമ്മള് വീടിന് ചാന്ന് ഈ മ കാറ്റൊക്കെ അടിക്കുമ്പോ പേടിയാണ്.
പിന്നെ കാറ്റടിക്കുമ്പോ നമുക്ക് പേടി തോന്നും.
വല്യ മരങ്ങളൊക്കെപ്പോ എല്ലാരും മുറിച്ചു മാറ്റി ചെറ്ത് വെക്കാണ്
ചെറ്ത് ചെറ്ത് വെക്കുമ്പോ ഒത്തിരി രണ്ട് മൂന്ന് വർഷം ആവുമ്പോഴേ അതില് കായൊക്കെ ഉണ്ടാവെ
ഉം
അതുണ്ട് മറ്റേതൊക്കെ ഒത്തിരി വളർന്നാലല്ലേ കാകളൊക്കെ ഉണ്ടാവൂ
ആഹ് അതാ ഇഞ്ഞ് വളർന്നിട്ടും കാര്യല്ല ഉയരത്തിൽ നിക്കുമ്പോ ആ ഉയരത്തില് കായണ്ടായിട്ട് ഞമ്മൾക്ക് കി ട്ടൂല മ്മ് മ്മ് മാവും മാവും പ്ലാവൊക്കെ പ്ലാവാണ് പ്രത്യേയിച്ച് മാങ്ങ പിന്നെ എങ്ങനെങ്കിലൊക്കെ കിട്ടും പ്ലാവില് ചക്ക മേലെ പോയാ കിട്ടാ സ
കിട്ടാ ഒരു സാധ്യതയില്ല അത് പിന്നെ അല്ലേ കേറണം മരത്തി കേറണം മരത്തി കേറുന്ന ആൾക്കാരും ഇപ്പം കൊറവാ ഉം ഇവിടൊക്കയിന് ഞങ്ങള് ബഡ്ഡ്യ്ത പ്ലാവായൊണ്ട് അയിന്റെ ഇങ്ങനെ മൂട്ടിലിങ്ങനെ പിടിച്ച് നിക്കും എന്ന് വെച്ചാ പൊക്കത്ത് പോവത്തില്ല അടീല് പിടിച്ചിരിക്കും ഈ മൺ ഞാ ഇവിടെ ഞങ്ങള് നട്ടിട്ട് ഒരു രണ്ട് രണ്ട് മൂന്ന് വർഷാവുന്നേ ഒള്ളു അത്ങ്ങനെ മണ്ണിനോട് ചേർന്നാ നിക്ക്ന്നേ മണ്ണി
ആഹ് തട്ടിയാലും അവിടത് ചീഴും
ആഹ് ഞങ്ങള് തട്ടാതെ ഞങ്ങളാണങ്കി ഒരു കട്ടയുടെ മണ്ട എടുത്ത് വെക്കായിരുന്നു.
ആഹ് ആഹ്
പക്ഷെ അത് ഉം മുറിച്ച് എടുത്തപ്പഴാ മുറിച്ച് ഞങ്ങള് കഴിക്കാൻ വേണ്ടി നോക്കിയപ്പൊ എടുത്തപ്പോഴത്തേനും അതിനകത്ത് ചോളയില്ലേ
ആഹ് ആഹ്
അതാണെങ്കി ഒട്ട് അതാണെങ്കി ഇച്ചിരിയേ ഉള്ളൂ മൊത്തം അങ്ങ് അല്ലാത്ത പാടെ അത് ഇതൊക്കെ ചെക്കച്ചോളച്ചിരിയേ ഒള്ള് അതെന്നെ ക്കാൻ പോലും ഭയങ്കര പാട് പിന്നെ ഞങ്ങളടുത്ത് കളഞ്ഞത് എടുാൻ പറ്റുന്നില്ല അത്.
ആഹ് അങ്ങനെ ചക്ക ആവുമ്പോ കൊർച്ചൊരു ചൊള കൊർച്ചൊരു വലുപ്പം വേണം അല്ലെങ്കി മ്മക്ക് അത് പണിട്ക്കാൻ തന്നെ ബുദ്ധിമുട്ടാ.
അല്ല ഇത് ഞങ്ങള് ഒത്തിരി എന്താ കറക്റ്റ് ഇതായിട്ട് പഴുത്ത ഇതായിട്ട് എട് എടുത്തതതിന്നും ച്ചെന്നിട്ടും ആ ചക്കാച്ചുള വലുതായിട്ടില്ല.
ആഹ് ചെലോര് പറയും അങ്ങനെ വെക്കുന്ന പ്ലാവും ചക്കയൊക്കെ നല്ലതാണെന്നൊക്കെ പറയലുണ്ട് എനിക്ക് ചെറുതൊന്ന് വെച്ചിട്ടുണ്ട് ചക്ക ഉണ്ടാവാനൊന്നും ആയിട്ടില്ല. ചെ പറണേക്ക ചിലര് പറയും നല്ല മതി തിരാണ് നല്ല ചെറിയച നല്ല ചോളേണ്
ആ ആദ്യം ഒ ഒരെണ്ണം പിടിച്ചാരുന്നു ആദ്യം. ആദ്യം പിടിച്ചത് നല്ല അതെടുക്കാനും പറ്റുവായ് നല്ല നാലോ അഞ്ചോ ചു ളങ്ങാണ്ടെ ഉള്ളാര്ന്ന് നല്ല ടേസ്റ്റണ്ടായിര്ന്ന് പിന്നെ പിടിച്ചതാണ് ഇങ്ങനെ എടുക്കാൻ പറ്റാത്ത കുഞ്ഞതായി പോയത് ആദ്യം പിടിച്ചത് നാലെണ്ണം നാലോ അഞ്ചെണ്ണം ങ്ങാണ്ടെ ഉള്ളായിരുന്നു അത്
ആ നല്ല സ്മെല്ലും നല്ല മധുരും
നല്ല മധുരം നല്ല മധുരം അതിന് നല്ല ടേസ്റ്റാ.
ആഹ് ആഹ്
പക്ഷെ പിന്നെ പിടിച്ചത് അങ്ങനായിപ്പോയി എന്താണോ എന്തോ അറിയാനും വയ്യ. ആ നല്ല കിട്ടിയിരുന്നെങ്കിൽ ആഹ് മാങ്ങൊക്കെണ്ട് മാങ്ങയും ബഡഡ് ചെയ്തതാ അതിനകത്ത് തോനെയും പിടിച്ച്. ഉം അത് ഒരുപാട് പൂവ് വന്നായിരുന്നു പിന്നെ അത് പൂ പൊഴിഞ്ഞു പോയ്‌ എന്ന ട്ടും കുറേ പിടിച്ച്
ആ ആ മാങ്ങായിട്ടും കിട്ടിയോ അതോ ഏ ചെറിയ കണ്ണി മാങ്ങയിട്ടാ കിട്ടിയെ?
ല്ല മാങ്ങായിട്ട് കിട്ടി മാങ്ങായിട്ട് ഞങ്ങള് പഴുപ്പിച്ച് തിന്നേര്
ആ ഇപ്പൊ വെയിലിന്റെ ചൂടോണ്ട് മാങ്ങ കണ്ണി മാങ്ങ ആ
ഉം ശരി ട്ടോ ന്നാ.
ആഹ് ആഹ് ഓക്കെ ഓക്കെ
ആഹ്